കാരം
ആഹ് നമസ്കാരം
എന്തൊ
പിന്നെ എന്താ സുഖം എന്താ ഒപ്പ ന്നെ ആഹ കൊപ്പന്നും ഇല്ലാതെ പോണ്
ആഹ് കുളീം തിരുമ്പലൊക്കെ കഴിഞ്ഞോ
ആഹ് അതൊക്കെ കഴിഞ്ഞു കുളീം തിരുമ്മലൊക്കെ കഴിഞ്ഞു
ക്കെ എങ്ങനെ രാവിൽ തന്നെ തീരുമോ
ആഹ് അത് നെർത്ത കഴിക്കും മിഷീനിലാണ് തിരുമ്പ അപ്പൊ കൈ ടച്ചിലായ കാരണേ ആഹ് ഞാൻ മിഷ ഈ തടിള്ള കാരണേ കൈന് കൈന് ഭയങ്കര കടച്ചിലാണ് ഡോക് കാണിച്ചപ്പോ തടി കാരണം ന്നാ പറഞ്ഞു നമ്മളെ തടി
ആഹ ആഹ
ബാക്കിയുള്ള കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്തു അയ്ലൊന്നും കൊഴപ്പല്ല അപ്പൊ നമ്മള് തടീട ഇതാവും ടിള്ള കാരണം ആവും പർഞ്ഞ്
ഓഓ കൈ കൊണ്ട് നല്ല വർക്ക്ഔട്ട് എന്തേലും ചെയ്താ മാറാവല്ലേ
ആ അറിയില്ല നോക്കി വോക്കണണ്ട് ഫോണില് പ്പോ ക്കെ ഫോണിൽ ഇണ്ടല്ലോ വർക്കോട്ടൊക്കെ നോക്കുന്നുണ്ട് തടി ആഹ് കാരണം കാലുവേദനിം കൈവേദനിം നല്ലാണ ആഹ്
ആഹ് ഇവടെ ഇങ്ങനെ വാങ്ങൂ ഞാന് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കറങ്ങണ ഒരു സാധന്ണ്ട് നമ്മള് ആഹ് ആഹ് നമ്മളി ഹി പ്പിന്റെവടെക്കൊന്ന് കൊറയാൻ വേണ്ടി
കൊറയാൻ വേണ്ടി നന്ന നന്നത് സാധനം നല്ലതാ ഞാൻ കൊറേ
അത് നല്ലതാണ് പഷേ അമ്മളെന്താ മ്മള് കൊറ ച്ച് ദിവസൊക്കെ ചെയ്യോള്ളൂ പിന്നെ ചെയ്യൂല മടിയാവും ആഹ് എന്നിട്ട് എട്ടന്നങ്ങനെ
കൊറവുണ്ടാരുന്നോ ചെയ്തപ്പോ കൊറവുണ്ടാരുന്നോ
ഊരവേദനൊക്കെള്ള സമയത്ത് ഞാൻ അതൊന്ന് ഒരു കട കഴപ്പൊക്കണ്ട് വരും ചെല സമയ ഊരക്ക് അപ്പോ പിന്നെ ഞാൻ അയ്മ്മങ്ങനെ നിന്ന് തിരിയുമ്പോ അപ്പോരു ആശ്വാസാണ് ഉം ആശ്വാസവാണ് അത് നമ്മള് എവിടെലും ഒന്ന് പിടിച്ച് നിന്നിട്ട് കാലമ്മള് നല്ല പതിഞ്ഞ് വെക്കണം ആ സാധനത്ത്മേ എന്നിട്ട് ഇങ്ങനെ തിരിയണം ഷോൾഡർ എളകാതെ തിരിയാ അപ്പോ നല്ല ഊരക്കൊരു ആശ്വാസം കിട്ടണ ഒരു സാധനണ് അപ്പോ ആഹ്
ബുദ്ധിമുട്ടോന്നുല്ലല്ലോലേ അങ്ങനെ ചെയ് തിട്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ട് തന്നെ കൊഴപ്പുലാ ആഹ്
അത് നമ്മളെ ഈ ഹിപ്പിന്റെ അവട്
എല്ലാരും ഇങ്ങനെ ഏത് ഡ്രസ്സ് ഇട്ടാലും തടിനെ പറ്റിട്ട് ഒരു ടോപ്പയ്ക്കാരം
ഓഹ്‌ അങ്ങൻ അങ്ങനത്തെ അങ്ങനെ തന്നെയാണ് ഇന്നിം പറയാ ആഹ് അതിന്റെ വെഷമം അറിയൊള്ളു ആദ്യൊന്നു നോക്ക് ആഹ്‌ ആദ്യോന്നു ഞാനിപ്പോ അങ്ങനെ തടി ഒന്നും ഇണ്ടായിരുന്നില്ല മെലിഞ്ഞിട്ട് ഒരു എല്ലും തോലും ഒക്കെ ആയിട്ടായിരുന്നേ പിന്നെ ഈ മൂന്ന് മക്കളൊക്കെ ആയതിന് ശേഷാണ്
ആഹ് ഞാനും പ്രസവത്തിനേഷം തടിച്ച് ട്ടന്നെയാണ് വയറ് വയറ് പോണില്ല. അതാണ് പ്രശ്നം
ആഹ് ഇന്റെ വയറൊക്കെ ഇങ്ങള് കാണണം ഉന്തി തള്ളി ഇങ്ങനെ നി ക്കാ ഇന്റെ ശരീരത്തിന് ആഹ് ശാരീരത്തിലേറേണ് വയറ്
സൈഡ് ബാക്ക്ന്ന് നോക്കുമ്പോ ഒരു പ്രശ്നോല്ല നമ്മക്ക് തടിണ്ട് തോന്നൂല്ല ഫ്രണ്ട്‌ക്ക് വന്നാല് വയ
ആഹ്‌ ഇയ്ക്ക് ഇയ്ക്ക് അങ്ങനെ തന്നെ ഇയ്ക്ക് ബാക്ക് ഭാഗോണ്ട് വയറൂവോണ്ട് ഏഹ്‌ അതോണ്ട് എന്താറിയോ ഒരു കു പായട്ടാലും
രസാലും കിട്ടണില്ല നമ്മക്ക് നമ്മളെ ന്നെ ഇങ്ങേ ഇങ്ങനെ അയ്യോ ഇത് ഇട്ടാ രസല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാവും ഞമ്മളെന്നെ ഇത് ഇട്ടിട്ടൊരു പരിപാടിക്ക് പോണുണ്ടാവാ അവടെ അങ്ങട്ട് ചെന്ന് നാലാളെ അഭിപ്രായം കൂടി കഴിയുമ്പത്തിന് അങ്ങട്ട് പോക ണ്ടിന്നില്ലാന്നാവും അങ്ങനണ്ട് സങ്കടപ്പെടുത്തി വിടും.
ഇന്നാണ്ടല്ലോ ചെല ചുരിദാറൊക്കെ ഇട്ട് കഴിഞ്ഞാല് ഈ മുന്നില് ഞെറിയൊക്കെ വര്ണേ ചുരിദാറുണ്ടല്ലോ റെഡിമെയ്ഡ് ആഹ് അത്
മുന്നില് ഞെറി വര്ണത് രസം കൊറയല്ലേ ചെയ്യാ ഒന്നും കൂടി തടി
അല്ലല്ല അ അതല്ല മുന്നില് ഞെറി വര്ണത് ഈ ജോർജറ്റിന്റെ ഷിഫോണിന്റെ ക്കെണ്ടാവോലോ ആഹ് അതൊന്ന് വാങ്ങിട്ടോക്ക്ട്ടോ നല്ല വയറ് തോന്നേയില്ല
അതല്ലേ ആ അങ്ങനെ ഓപ്പൺ ഇല്ലാത്ത ടൈപ്പ് ആ ആലില കട്ട് അയ് ട്ട്ള്ള ആലില അടി ഇങ്ങനെ ഇതായിട്ട് വര്ണതോ റൗൺ ആഹ്‌ ആ
ആഹ് ഓപ്പൺ ഇല്ലാത്തത് ഷിഫോണിന്റെ ജോർജറ്റിന്റെ അപ്പൊ അങ്ങനത്തെ കോട്ടന്റെ ആവുമ്പോ എന്താറിയോ ആഹ്‌ കോട്ടണാണെങ്കി അറിയും അത് ഒട്ടി കെടക്കും ഷിഫോണിൻ
റ്റുണ്ടല്ലോ ഇപ്പോ ഈ ഒരു ട്രെൻഡ് ആയി ട്ട് എറങ്ങീന്നല്ലോ പുള്ളി പാൻ്റും ഷാളും ആഹ്‌ അത്ട്ടപ്പ നല്ല ഭംഗി ഉണ്ട് പറഞ്ഞു
അറിയും തോന്നുണു
ആഹ്‌ അത് ലൈനിങ് ഇള്ളത് കിട്ടണം ലൈനിങ് ഇല്ലാത്തത് എടുത്താല് നടക്
നടക്കൂല ലൈനിങ്ങിന് വേണം അതിട്ടാലൊന്നും വയറ് അങ്ങനെ തോന്നില്ല
തോന്നൂല്ല ആഹ്‌
പിന്നെന്താറിയോ നമ്മള് പാന്റ് കൊറച്ചൂടെ എലാസ്റ്റിക്കൊക്കെ ഇല്ലെ
ആ കൊറച്ച് ലൂസ് ആവ്മ്പോ ആ വയറ് ഒന്നൂടൊതുങ്ങും ന ഇൻക്കൊക്കെ വയറിന്റെ ഇവിടൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടേ നീല ക്കളറൊക്കെ ആവുട്ടോ അങ്ങനെ ഞാൻ കെട്ടും വയറ് അറിയാതിരിക്കാന് പക്ഷെ എന്നാലും ഇത് അവിടെയും ഇവിടെയും തള്ളി നിക്കും
തള്ളി നിക്കും അതാണ് അമ്മള് മുറുക്കുമ്പോ അവിടെം ഇവിടേം പൊന്ത്വാണേ ആഹ്‌ ഇപ്പോ പണ്ടൊക്കെ അമ്മയൊക്കെ പറയേ ഇത് ആഹ്‌
ഇട്ടിട്ട് എവിട്ക്കും ഇല്യ ഡ്രസ് ഒന്നും സെറ്റാവാത്ത കാരണം എങ്ങട്ടേലൊക്കെ പോവാ ഞ്ഞാലും ഈ ഡ്രസ്സിന്റെ കാര്യം ആലോയ്ച്ചാല്
ആഹ് ആഹ് അതൊന്നും കൊയ അതല്ല അത് അമ്മള് സങ്കടപ്പെട്ടിട്ട് കാര്യല്ല അമ്മക്ക് ഇങ്ങനെയായി അമ്മള് പണ്ട് പണ്ടൊന്നുംപ്പോ ഈ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊന്നല്ലല്ലോ കല്യാണം കയിഞ്ഞിട്ടല്ലേ ഇപ്പ ഇങ്ങനെ ആയത് ഇപ്പോ ഇന്റെ ഭർത്താവാണെങ്കി പറയും അന്റെ വയറ്
റ്റൊളെന്നെ ഇപ്പ അങ്ങനെ തടിയിള്ള എത്ര മക്കൾണ്ട് കല്യാണൊക്കെ കഴിയണേനു
ഉവ്വ അതെന്നെ അതൊക്കെ കാണുമ്പോ ഒരു സങ്കടാട്ടോ ഈ ത ചെറുപ്പത്തിലേ തടീല്ലെ കു ട്ടികളൊക്കെ ആവുമ്പളെയ്
ആഹ് നമ്മള് പ്രസവൊക്കൊ കയ് പറയും വേണ്ട ചെലപ്പോ നേരെ തിരിച്ചു വെരൂട്ടോ ചെലോര് പ്രസവം ആകെ കഴ്ഞ്ഞാ ചെലെ മെലിഞ്ഞ് വെരണ്വെര്ണ് ഞാനെന്റെ മോളെ പ്രസവിച്ചപ്പളൊന്നും ഇങ്ങനെ തടിച്ചിട്ടുണ്ടായിരുന്നില്ല. തടിച്ചു പക്ഷെ അത അങ്ങനെ പോയി ആ തടി അങ്ങനെപോയി എവു
ആഹ് ആത് അത് ങ്ങനെ അതങ്ങൻതന്നേണ് അത് ഈ കുട്ടി ഏ പാലുടി
ആഹ് കഴിയുമ്പത്തിന് ആ പഴയെ പോലെ അയ്യോ അപ്പ എല്ലാരും എന്താ ഇയ്യ് ഇങ്ങനെ ഇങ്ങനെ ഒട്ടിക്ക്ണെന്താ ച്ചിട്ടേര്ന്നു പിന്നെ മോനെ വിശേഷായേനേഷം അങ്ങട് തടിച്ചതാണ് പിന്നെ ആ തടിപോയിട്ടേ ഇല്ല പിന്നെ ആ പ്രസവിച്ചിട്ടുഇല്ല തടിപോയില്ല ഒന്നും പി ന്നെപോയില്ല പിന്നെ ആ തടി ഇപ്പളൂണ്ട്.
ആഹ് ഇപ്പൊ ഇന്റെ ഭർത്താവ് പറയുയെയ് ഏ അന്റെ വയറൊക്കെ കണ്ടാമതി ടി ഒന്ന് ഇവടെ ഇരുന്ന് ദേ വ്യായാമം ചെയ്തൂടെ അറിയെയ്. അപ്പൊ ഞാൻ പറയും ഇത് ഇങ്ങളെ മൂന്ന് ആ അവര് തടില്ല. അത് ഞാൻ പറയും ഞാൻ കല്യാണം കയിഞ്ഞ പ്പളൊന്നും ഇങ്ങനെ തടിണ്ടായിരുന്നില്ല. ഇപ്പ അയതാണ്. ഏഹ് അപ്പന്നെ കളിയാ ക്കണ് ഇപ്പ ഇങ്ങടെ മൂന്ന് കുട്ടിയാളെ പ്രസവിച്ചിട്ടല്ലെ ഇങ്ങനെ ആയ ത് പറയു ഞാനേ. പണ്ടൊ പണ്ടൊന്നും ഇങ്ങനെ ഇണ്ടായിരുന്നില്ലല്ലോ? പറയുയെ ആഹ് അപ്പോ ഞാൻ പറയും പണ്ട് ഞാൻ നല്ല സിനിമാനടീന്റെ പോലെയിന്നു. ഇങ്ങളെ കല്യാണം കഴിച്ചപ്പോ. കല്യാണം കഴിച്ചപ്പോ ഒക്കെപോയി. ആഹ് ഭംഗി പോയി ഇന്റെ ശരീരം ഇങ്ങനെ കോലംകെട് ട്ടു അങ്ങനെക്കെ പറയും ഞാനെ. അപ്പ പിന്നെ മുണ്ടാതെ തലതാത്തി പോവും.
ഏ അവര് നമ്മളെ കുറ്റപ്പെടുത്താനല്ല നമ്മള് നേരാവാൻവേണ്ടി പറയാണ്. പക്ഷെ നമ്മക്കത് കേക്കുമ്പോ സങ്കടം വെരൊള്ളൂ അവര് മനസ്സിലാക്കണ്ല്ല തോന്നും നമ്മള്
ഇപ്പതാണ്. ഞാനാതാണ് ഈ തടി വെര്നെന്റെ മുന്നേ കരഞ്ഞു കരഞ്ഞ സമയംഇണ്ടായിട്ടുണ്ട് ഈ തടി കൂടാൻ വാണ്ടീട്ടേ. ഏഹ് അപ്പൊ ആ അന്ന് എല്ലും തോലുവേയിരുന്നു അപ്പൊ ഞാനെന്തെയ് തു ഇന്റെ ഫസ്റ്റ്ത്തെ കുട്ടിക്ക് ആ എന്തങ്ങനെ ഭക്ഷണം കഴിക്കില്ലേ ഒക്കെ പറയിം എന്നിട്ട് വല്ല്യാ മകക്ക് കിട്ടിയെന്നെ അമൃതംപൊടി ഇണ്ടര്ന്നെ അത് എന്നിട്ട് ഞാനെന്താട്ടുവെ എന്താ വെള്ളത്തില് കലക്കിയിട്ട് ആഹ് വല്ല് നമ്മളീ ഈ ചായക്കപ്പ്ണ്ടല്ലോ നമ്മൾ ഈ ചായ ചൂടാറ്റാൻ എടുക്ക്ണ കപ്പ് സ്റ്റീലിന്റെ അതില് ഞാന് ആ അയ്ല് നെറച്ച് അമൃതംപൊടി ഇട്ട് കലക്കി പച്ച വെള്ളത്തിലോ അല്ലെങ്കിൽ ചായെലോ കല ക്കി ഞാന് രാവിലെ ഉച്ചക്ക് വൈകുന്നേരം മൂന്ന് നേരം വെച്ച് ച്ച് ഞാൻ തടിച്ചു. ഹാ തടിച്ചു അ ഒരു മാസൊന്നും ആയിട്ടില്ല പത്ത് പത്ത് പതിനഞ്ചൂസം ആയപ്പോത്തേക്ക് എന്റെ ശരീരത്തില് ആ മാറ്റം കണ്ടു. ഏഹ് അവ എനിക്ക് മനസ്സിലായി ഇത് നല്ല സാധനാണ്. അങ്ങനെ മനസ്സിലായി. പക്ഷെ എന്തറിയോ?
വർന്ന അറിയില്ലല്ലോ?
എന്താറിയോ ഏ ഈ അമ്മക്ക് പിന്നെ ഈ വയറ്റിന്ന് ലൂസായി പോവാണ് ഇങ്ങനെ കുടിച്ചിട്ടേ.
കുടിച്ചിട്ട് അപ്പ നിർത്തിയതാവൂലേ. അതയിന് വേവിച്ച് കഴിക്കണം ശരിക്ക്. വേവിക്കാതെ കുട്ടിയോള്ക്ക്‌ ക്കാം പാടില്ല പറയല്ലോ വേവിച്ച് കഴിക്കണത്. അതോട്ട് ഇതൊക്കെണ്ടാക്കി വെക്കല്
എന്റെ മടി കാരണം ഞാന് വേവിക്കില്ല.
ട്ട് അങ്ങനെയൊക്കെയുള്ളക്കെ അപ്പൊക്കെ ഉണ്ടാക്കിയക്കെ നല്ല ടേസ്റ്റ് ആണല്ലോ.
ഏത് എങ്ങനെയാണ് ഈ കേക്കൊക്കെ കേക്ക് ഉണ്ടാക്ക
കേക്കിനാന്നോ
ക്ക് തോന്നുണു ഞാൻ പണ്ട് ഇണ്ടാക്കിണ്ട് ഇപ്പ ശരിക്ക്‌ ക്ക് ഓർമ്മല്ലേ കേക്ക് കുക്കറിൽ ഇണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല മൈദെ കൊണ്ട ക്കെ ഉണ്ടാക്കുണ കേക്ക് പോലെ തന്നെ. നല്ല ടേസ്റ്റ് ആണ്. ആഹ നല്ലോ നന്നായിട്ടിണ്ട് അത് കൊ
ണ്ട് പറയല്ലോ. ഇപ്പ ഒരുപാട് സ് സാധങ്ങളെതൊട്ട് ഇണ്ടാക്കണണ്ടല്ലോ അമൃതപൊടിയൊട്ട്
ക്ക്‌ ഈഷ്ടായിരുന്നു.
കടലേം പയറൊക്കെ അങ്ങനുള്ള സാധനങ്ങളാണല്ലോ വ..
ഉം ഉം അതെ ഞാനിപ്പളും നോക്കെ എവിടുന്നേലൊക്കെ കുട്ടി ആരെലൊക്കെ പ്രസവിച്ചു കിടക്കണൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ എന്നിട്ട് ഇങ്ങനെ അറിയണ ആൾക്കാരൊക്കാണെങ്കില് ഒരു പാക്ക് തരുവൊന്ന് ചോദിച്ച് വാങ്ങും
ചോദിച്ചിട്ടു വാങ്ങ ആഹ് ഞാനും ആഹ് ഇവിടിം ഇവിടെ നമ്മുക്ക് കിട്ടി കൊണ്ടിരിക്കണ... നമ്മുക്ക് ആ സാധനം ആവശ്യം ഇല്ല അത് നിന്നാ പിന്നെ എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കി തോന്നും അത് ശെരിയാ
അപ്പ നമ്മക്ക് കിട്ടണ സമയത്ത് കൊറേ നാലഞ്ച് പേര്. ഒക്കെ ഉണ്ടാവുല്ലോ അന്നരം വലിയ ഇത് ഉണ്ടാവൂല്ല പിന്നെ കിട്ടുമ്പോൾ ഇപ്പളാണ് വാണന്നൊക്കെ തോന്നണേ ആഹ് എടക്കൊക്കെ ഒന്ന് കലക്കി കുടിക്കാനൊക്കെ പക്ഷെ ആഹ് ആഹ്
കിട്ടീട്ടുണ്ടെങ്ങീന്ന് കിട്ടിയാല് ആവശ്യം ഇല്ല
ആവശ്യം ഇല്ല. അതന്നെ അവിടെക്കെ ഇങ്ങനെ എത്ര കിട്ടും
ഇവിടെ ആറു ബേക്ക് വച്ചിട്ട് ആറ് ബേക്ക് വച്ചിട്ട് ഒരു ആഹ് ഒരാൾക്ക് ആറ്പാക്ക്
അല്ല ചില സമയത്തൊക്കെ അഞ്ചു പാക്ക് കിട്ടാ ചില സ്ഥലത്ത് അഞ്ച് ആഹ് ചില മാസങ്ങളില്ലേ ആഹ് ശരിയാണ്
ആഹ് വരുന്നത
ആഹ് ചിലത് നല്ല പൊടിഞ്ഞ് ഇതാവും കിട്ടും നല്ല നൈസ് പൊടിയാവും ചിലത് ഭയങ്കര തരിയാവും അപ്പ ഞാന് ആലോചിക്കുവേ ഈ കുട്ടികൾകൊക്കെ ഇങ്ങനെ ഈ ഭയങ്കര തരിയാകുമ്പോ ബുദ്ധിമുട്ടല്ലേ കൊടു...
കൊടുക്കാം
ശരിക്കും പൊടിച്ച് കൊടുക്കേണ്ടി വരും ഇല്ലേ അങ്ങനത്തെക്കെ ഉം കുറുക്കി ആഹ് അതന്നെ അങ്ങനെ എന്റെ കുട്ടികളൊന്നും കഴിച്ചിട്ടില്ലട്ടോ ആ സംഭവേ ഓല്ക്കൊന്നും അത് വല്ല്യ ഇഷ്ടായിട്ടില്ല ഉം ഉം ആഹ് ശരി ശരി